ഡിപ്രേഷൻ
ഏ റെയ്ഞ്ചിന്റെ കൊറവിണ്ടല്ലേ ആ ആ അതാണ്
ആ കത്തായി കളിക്ക അതാ ചോയ്ച്ച്
ആ
എന്താണ് ഇനി എന്താ പരിപാടി
നല്ല പരിപാടി ഞാൻ പോന്ന കേസ്കള് ഇനിപ്പോ ഏസാൻ കൊടുത്തില്ല
ആ അതാ കൊട്ക്കണ്ട്
അനക്ക് കുട്ടികളിണ്ടാ
ആ രണ്ടാളിണ്ട്
രണ്ട് ആളെന്നെ ആണ്പെണ്ണോ
ആ ആ
ഉം
പഠിക്കങ്ങക്കോ
ആ എനിക്ക് രണ്ടാള്
ഏ ചെറുതാ ആ ചെറി നല്ല ചെറിയ മക്ക മക്കളാണോന്ന് നോക്കിയേ
അല്ല സ്കൂള് പോണ്ട്
ഏ ആ ആ അല്ല സ്കൂൾ പോണ സ്കൂൾ പോണ
ആ സ്കൂള് പോണ കുട്ടികളന്നേണ് ല്ല ഇന്ന് സ്കൂൾ പോണ്ടേ ആ സ്കൂൾ പോണതൊക്കെ തന്നെയാണ് ആ ഏ
വേറാരൊക്കെള്ളെ
വീട്ടില് എല്ലാരുണ്ട് ഉമ്മീംപ്പൊക്കെ ഉണ്ട് ഇക്കാക്കണ്ട് നാത്തൂനുണ്ട് ആ എന്റെ വീട്ടിലാണ് ഞാന്
ആ ആ അവിടാല്ലേ ആ
ഇയ്യ് ഒറ്റക്കാ ഒറ്റക്കാണ്
എല്ലാ ഉമ്മണ്ട്
ഉമ്മണ്ട്ലേ
ആ തർവാടാണ് ആ എല്ല ഭർത്താവിന്റെ വീട്ടിൽ തന്ന
ഭർത്താവിന്റെ വീട്ടില് തറവാട്ടിലാവുലേ ആ ഉം ആ അല്ല എല്ലാരും കൂടിയാ
അല്ല ഉമ്മേം ഞങ്ങളും മാത്രേ ഉള്ളൂ ബാക്കിയുള്ള ഏട്ടനുണ്ട് ആ ഏട്ടൻ ഏട്ടൻ വേറാണ്
വേറെ പോയിട്ടുണ്ടാവുല്ലേ ആ എല്ലർക്കും സുഖല്ലേ
ആ, കൊഴപ്പില്ല എന്തില്ല ഇങ്ങനെ പോണ്. ആ, ഓ ഉണ്ടായിരുന്നു പിന്നെ ഒന്നു മുതലാ പിടിച്ച് നിക്ക്ന്നെ
ഉം, ഒന്ന് മുതല് ആ ഞാനും അതുതന്നെ ഒന്ന് മുതല് പിടിച്ചിരുന്നു ഉം നാളത്തൂടിടി കഴിയും ഇല്ലേ
ആ, നാളത്തോടെ കഴിയും
ഉം
നാളെ പിന്നെ ലീവ് വേണല്ലോ സ്കൂളു തുറ
ആ, സ്കൂളും ഇല്ല, മദ്രസും ഇല്ല. ഇന്നലെ മദ്രസ ഉണ്ടായിരുന്നില്ലല്ല, ഒന്നും മദ്രസ ഇല്ല, നാളെ ഇല്ലല്ല
നിങ്ങക്ക് അവിടെ വെള്ളിയാഴ്ച ആയിരിക്കില്ലേ മക്കൾക്ക് ലീവ്. മദ്രസ് എല്ലായിടത്തൊക്കെ ഞായറാഴ്ചയാണല്ലോ ഉണ്ടായല്.
ആ നമ്മുടെ പള്ളിയിൽ ചിലത് ലീവ് ഉണ്ടാവില്ല മദ്രസേല്
ആ
ഉം, ഇന്ന് മദ്രാസ് ലീവ് ആയിരുന്നു
ആ, ആ, ഇല്ല, അവിടെയും ലീവ് ആണ്
ആ, അതന്നെ നാളെ അല്ലേ സ്കൂൾ ലീവ്, ആ
ഒരു ദിവസം ഇത് അത് ശനിയാഴ്ച എടുക്കണ്ട് ആ പഠിക്കണ്ട്
അ വൈകുന്നേരം വരില്ല
ആ ആ, നാല് മണി വരെ ഉണ്ട്
നല്ല നേരൊണ്ടല്ലാ, അപ്പൊ നോമ്പും നോറ്റ് എങ്ങനെ വീട്ടിൽ വരും
ആ, ഓ, ഓ അതൊക്കെ വന്നേരം വന്നേന് ശേഷം വേ
മമ്മി സഹായിക്കുലേ
ഓ രണ്ടാളും കൂടി ഇതായിട്ട് വേഗ ആക്കും ആ എടെ ആ, ആ, എടെ ഓട്ടോ വരാൻ
ഓട്ടോല, അതോ മൂന്നാളാ, നാലാള ആ വീട്ടില്
ആ, ആ, ആ, ആ നാലാള്, അവിടെ
ഇവിടെ കൊറച്ചൊക്കെ ആൾക്കാരുണ്ട്
ഉം, എല്ലാരും ഉം, ഉം, ഉം ആ, അങ്ങനെയൊക്കെയാണ് നാളെ പിന്നെ ലീവ് ആയോണ്ട് സ്കൂളും അങ്ങ് ലീവ്‌ ആയോണ്ട്
ആ,. അപ്പൊ പിന്നെ ആഹ എല്ലരും ഉണ്ട്, അമ്മായി വന്നിട്ടുണ്ട് ഭർത്താവിറെ വീട്ടില്. രണ്ട് അനിയൻമാരുണ്ട്
ഉം, ഉം ഇട്ടനെക്കെ വേറെ അല്ലെങ്കിൽ എവിടെത്തന്നെ ഇത്
ഉം, അല്ല ഞാനെന്റെ വീട്ടിലാണ്
ആ, ആ അങ്ങോട്ട് പോവ ഇല്ലേ
കുറച്ച് കയിഞ്ഞ അങ്ങ നെഎന്തെങ്കിലും ഉണ്ടെങ്കിലും പോവാണ്ട് ഇല്ല പോവൂല
അപ്പം അങ്ങനെ പോവെ
ലീവ് ഇണ്ടാവുമ്പോ പോവും, അല്ലെങ്കിൽ പോവൂല ആ പിന്നെ ആ അവിടെ ആള് ഇണ്ട്, പക്ഷെ അനിയന്റെ എന്റെ അനിയമാരാ അല്ല ഒരാൾ അവിടല്ലേ ഒരാൾ ഒ അനിയ മരിച്ചിട്ട് പിന്നെ അവര് അവരെ വീട്ടിലാണെ ക്ക് വരും പെരുന്നാളൊക്കെ ആകുമ്പോ വരും ഇല പരിപാടിയൊക്കെ ഉണ്ടാവകുമ്പോ വരോ അങ്ങനെ ആ അല്ലങ്ങ അത വല്ല ഞാനും പിന്നെ എപളേങ്ങൊക്കെ പോകും കുട്ടികളെ പിന്നെ പോകും ഉം അട് ഇവിടെ ഇന്ന് കൊറച്ച പോണൊ ഉം ഒരു നൂറ് പിന്നെ ഓട്ടണ്ടാവും ആഹ പിന്ന
അങ്ങനെയക്കാന്
അന്റെ വീട അവിടെയണേ
ഇട ആലക്കേറ്റന
ക ആ അവിടെ കോയിക്കോടാണല്ലേ സമയായി ഏ ഞങ്ങള് പിന്നെ തിരൂര അടുത്ത് ഒഴൂരന്ന്റിയു
ആ ആ കേ തിരൂര് കേട്ട് ഹ ഹ ആ ഓ
തിരൂര് കേട്ടിട്ടുന്നില്ലേ
ഓ ഓ
ആ അവിടെയാണ്
ആ ആ അങ്ങനൊക്ക നീ നീ മക്കളൊക്കെ ഫുഡ് കഴിച് കേക്ക കുറെ ടൈം സമയടിക്കോ കിടക്കാനൊക്കെ
ഇല്ല ഇല്ല കൊറച്ച് ഞങ്ങള് കൊറച്ച് ടൈം കൊടു കുട്ടികളൊക്കെ ഹ ഹഅപ്പ തന്നെ ഒറങ്ങീട്ട് എന്തൊണ്ട് ഞങ്ങള് വിളിച്ചോണ്ടോക്കാണ് ചോർന്നാനൊക്കെ ആ
ആ അർത്താ അർത്താ ഇവിടെ നാട്ടില
ആഹ അവിടെള്ളാള ഈ മരുന്നിന്റെക്കതിൽ പോണതാ ഇ മരുന്നിന്റെ ഒക്കെ എന്തയില് പോവാണ് എനിക്ക് റഫ് ആയിട്ടേ അങ്ങനെ പോവാണ് ഉം പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടിരുമോ
ഇന്ന് പിന്നെ ഇണ്ടാക്കൂല ഇന്ന് പിന്നെ മക്കക്ക് ബിരിയാണി വേണംന്ന് പറഞ്ഞിട്ട് അ ഇണ്ടാക്കിനി അതുകൊണ്ട് പിന്നെ അത് മതി അല്ലെങ്കിലൊക്കെ ഉണ്ടാക്കേണ്ടിരു
ആ നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും വാണ്ട പക്ഷേ ഞങ്ങള് നോമ്പ ആയതൊണ്ട് വെകുന്നേരം ഒക്കെ ചോറൊക്കെ വെഴുകുന്നേരം ആക്കും ആഹ മോമ്പായതൊണ്ട് അല്ലെ അല്ലങ്ങ പിന്നെ ഇടക്ക് ചപ്പാത്തിയൊ അവേ കയ്യോ ആരക്ക തന്നെ പിന്നെ നോമ്പാണ് ചെൽപോ ഞാൻ അങ്ങള് കടി ചെൽപ്പങ്കി ചോറ്
ഉം ആ എന്തെങ്കിലും ഒക്കെ ഒന്ന ഇണ്ടാക്കിയ എത പിന്നെ മക്കൊക്കെ ങ്ങനെ വന്നെങ്കിൽ ബിരിയാണിയ ആണോ അല്ലേ പത്തിരിയാണോ
അതന്നെ ഇനി സ്കൂൾക്ക് ഞങ്ങള് ചെർങ്ങെനെ എന്തെലൊക്കെ ണ്ടാക്കി കൊടുക്ക വര്ക് രാവിലെ പോണോരെല്ലേ കുള്ക് ആഹ്
അതാകുമ്പോ പിന്നെ അങ്ങനെക്കെണ് ഭർത്താവ് ഇവിടല്ലേ നാട്ടിലാണോ അല്ലെങ്കില്
നാട്ടിലല്ല ഇവിടെതെന്നെ ന്റെ വീട്ടിൽ ഉ പോയിര്ന്ന് പിന്നെ ഇടെത്തന്നെ ആയിക്കണ്
ഉം ഉം ഉം ഉം അപ്പൊ വി അ അവിട ഇവിടാ നിക്ക അല്ലെങ്കിൽ അവിടെ
ഏ ന് ആഹ്
ഐഡിയല്ലൊക്കെ വരില്ലേയ്ക്ക
ആഹ് ഞായറാഴ്ച ഒയിവ് ണ്ടാവല് ഉം അപ്പൊ എടക്ക് വരും കുട്ടിളെ ത്ത് ആ പ്പൊ വരുംകുട്ട്യേളട്ത്ത് അൻക് ചെറിയ കുട്ടിള്ണ്ടോ
ഇല്ല ചെറുതല്ല മൂന്നില ആണ് മോള്
മോള് മൂന്നില് മറ്റേതാ
മോനഞ്ചില്
അഹന അഞ്ചിൽന്ന് അളേതാ മോള് മോളാ ഇളയത് ല്ലേ നിക്ക് മോളാ മൂത്ത പിന്നെ മോനാണ് എളേത്
ആ ആഹ്
ഉം
ഏതൊക്കെ എങ്ങനെയ ഇവിടെ കോഴിക്കോടേക്കൊക്കെ വരാറുണ്ടോ
ആഹ് പിന്നെ അവിടെ നക്ക് എന്റ അമ്മായി ക്കെ ണ്ട് കോഴിക്കോട് ഉം അപ്പ മാണ നേർച്ചന്റെ ബ അവിട്ക്കൊക്കെ കാണാ പോരും കോഴിക്കോട് അപ്പമാണ ന്നെ
ആആആ എലിയങ്ങര ആ
ആ ഭാഗത്തുണ്ട് എന്റെ അമ്മായി ഉം അവിട്ക്ക നേർച്ചന്റെ അന്നത്തെ അമ്മ ക്കെ പോവല്ണ്ട്
നേർച്ചകളൊക്കെ ഉണ്ടാവുന്ന സ്ഥലാണല്ലോത് ഹമ് എടക്ക ആദ്യൊക്കെ പോവലുണ്ട് ഇപ്പൊ പോവലൊന്നുല്ലേ ആദ്യൊക്കെ പോവലണ്ട്നി
ആ് അതൊക്കെണ്ടൊക്കെ നമ്മുക്ക് ചോറിയൊക്കെ ഇണ്ടാവമ്മള്
പോഅൽണ്ടേയ്നി ആഹ് ഓര അസുഖങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെ പോയി ഇണ്ടാവണ്ടല്ലോ
സക്കെ ഉം ചൊറി ചെര്ങ്ങ എന്തൊക്കെക്കെ സൊക്കടക്കെ ഇണ്ടവാ നിർച്ചകൊല്ലോ
ക്കെണ്ടാഎല്ലെരോന്ന്
കാൽമുട്ട് വേദന ആ അങ്ങനെയൊക്കെ ഉണ്ടാവും പോഅട്ന്ന് നേരാണ്ട അവര് നി ച്ച ണ്ടാകുമ്പോ കൊണ്ട കൊടുക്കാൻ പോവും ആ ഇമ്മ പോവു ഞാൻ ഞങ്ങള് പോക്കില്ല ഏ ഹെ എപ്പടാ വീച്ക്ക് പോക്ണ്ട് അമ്മോമാരെ കുട്ട്യാള് അവരിപ്പോ വന്നാല് വണ്ടിയില് താള ബീച്ചിക് കോഴിക്കോട് ബീച്ചിലൊക്കെ കണ്ടിരുന്നു പോയിരുന്നു എല്ലാവാരും കൂടി അങ്ങനെ വരും രാ ത്രി അമ്മഹ് രസല്ല നമ്മുക്ക് വീച്ചില് ആഹ്
നമ്മക്ക് പിന്നെ ഇവിടന്ന് തന്നെ ആയ കൊണ്ട് അത്ര വേ ദൂരെ ള്ളോൽക്കണല്ലോ അവിടെ ഞങ്ങക്ക് പിന്നെ സ്ഥീരം കാണുന്നയ്ന് ആഹ് ഞമ്മക്ക് പിന്നെ അതാ സ്ഥിരം പോണയും കൊണ്ട് അത്ര വെലല്ല
അയിനൊക്കെ അപ്പത്ര ഇത് ഉണ്ടാവു ല്ലല്ലേ സ്ഥിരം പോണത് കൊണ്ട് ഒരു തരം ഇണ്ടാവൂല അങ്ങനെ എപ്പളെങ്കിലൊക്കെ പോവുള്ളൂ.
ആഹ് ഞങ്ങള് പിന്നെ അങ്ങനെ സ്ഥിര അതിപ്പോ പോവല് ഇപ്പപ്പോ അങ്ങനെ പോവലൊന്നുല്ല.
ഇല്ല്യലേ ഞങ്ങടെ ഉം സ്ഥിര അങ്ങനെ ഉം ആദ്യൊക്കെനപ്പളും പോയിരുന്ന്. അമ്മു അവർ കുട്ടികളെ വിളിക്കും. അമ്മമാര് മക്കളെ വിളിക്കുമ്പോ ഞങ്ങള് പോവേയിരുന്നു. പിന്നെ ആഹ്. പിന്നെ ആദ്യൊക്കെ ഇപ്പൊ ഞങ്ങള് എറക്ക പോക്കുള്ളൂ. ആ പ്ലേയലെക്കെ കുട്ടികൾക്ക് പുതിയ
ആഹ് ആഹ് അങ്ങനെയെക്കെ എക്ക് പോവാ.
അല്ല രാത്രി അല്ല ഭംഗിയെളളാ
ആഹ് ആഹ് രാത്രിയാണ്.
ഉം കൂടുതല്. അ പിന്നെ വെയിലും ഉണ്ടാവൂല. എനിപ്പ മയക്കാലായ ഒര് സുഖം ആണ്.
ആഹ്, മുളക്കിന്റെ തൂണിലോ ആ മായേ. കലായ പിന്നെ തെരക്കും ഒണ്ടാവില്ല അത്രേം. കോടു വേര്നിണ്ട്.
ഉം.
അങ്ങനെയൊക്കെയാണ്.
ആഹ് അങ്ങനെക്കെയാണ്. എന്താ പാട് സുഖല്ലേ ഇപ്പോ അനക്ക്.
ആ ഓ
അങ്ങൊന്നും ഉണ്ടാക്കാണ്ടാവൂലല്ലേ.
ഇല്ല്യ ഇല്ല്യ എല്ല്യാ.
ഉം ആഹ്. ആഹ്.
ശെരി.
അങ്ങനെ ഹാ അങ്ങനൊക്കേണ്. പിന്നെ ആഹ്
ഉം കോള്
അപ്പൊ ചെർങ്ങനെ മയ ചാറർണ്ണ്ട്. ങ്ങക്കവിടെണ്ടോ മഴ ചാർന്ണ്ടോ ചെർങ്ങെനെ?
ആഹ് ഞാൻ എവിടെയിണ്ടപ്പൊങ്ങനെ.
ഉം അതേ കൊർച്ച് നേര്ത്തെ നല്ല കാറ്റും മഴൊക്കെണ്ടാവുന്ന് പ പർഞ്ഞീര്ന്ന്ട്ടാ ഉം അങ്ങനെ പർഞ്ഞീന്ന്
ക്കൊര് കോള് വെര്ന്ന് ഞാൻ വിളിക്കേ.
ആയിക്കോട്ടെ
ഏഹ് ഏഹ്